ഹലോ
ആഹ എന്താ പരിപാടി
എന്നാ ചായൻ്റെ കടി ഉണ്ടാക്കാ ദോശ ഉണ്ടാക്കാ
ആഹ മഴയുണ്ടോ
മഴ ഇപ്പല്ല ഒന്ന് നിന്ന്ണ് ഇതുവരെ മഴേനി
ആ് ഇവിടെ അങ്ങനെ ഇപ്പ നിന്നു
ആഹ ശരി
എന്താ ചായ ഇല്ല പുട്ടനീ കുഴച്ച് വെച്ചിട്ടുണ്ട്
അയ് ശരി
ആഹ് അവിടെ ദോശയും ആഹ അൾഇവിടെ പുട്ടും പഴം മതിന്നാ കുട്ടികൾ പറഞ്ഞ പഴം കട് വറത്തതും വാങ്ങണം
ഉം ഇന്ന്ലീവാ
ആഹ കുട്ടികൾക്ക് ഇന്ന് ഇല്ല അവര് സ്കൂള് ഇതില്ലല്ലോ ഇന്ന് ശനിയാഴ്ച ആയോതോണ്ടില്ല
ആ മദ്റസ് പോണില്ലേ
അത് ഞായറാഴ്ചയാ നാളെണ്ട് ഇന്നില്ല അങ്ങത്തെ അ അങ്ങത്തെയാ അവിടെയോ
എല്ലാ ഞായറായ്ച്ചയുള്ളൂ
രണ്ടാം ശനിയും ഞായറാഴ്ചയും മാത്രം ഒരാളെ പോകുന്നുള്ളു മോള് ഒന്നാം ക്ലാസ്സില മോന് എൽ കെ ജി യിലാ
ഹേശരി ഇവിടെ ചെറുതണ്ട് എന്റെ മോനെ എൽ കെ ജി വലുത് ഏഴിലാണ് ഓനെ ദർസീച്ചേർത്തി
ആഹ
ഉം
അപ്പൊ ഇവിടെ ഉണ്ടാവൂല രാത്രി അങ്ങനെ പോകാനല്ലോ അവിടെ നിന്നിട്ട് പഠിക്കാനാ
അവിടെ നിന്ന് പഠിക്കാ ഇപ്പില്ല പോയിട്ട് കുറച്ചായി
വീട്ടിലാരൊക്കെ
വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് ഉമ്മണ്ട്
ആ ഇവിടെ ഞാനും ഭർത്താവും മക്കളും
ആ ശരി സ്വന്തം വീടാ
അല്ലല്ല നമ്മ ഇപ്പോ അവക്ക് ജോലിക്ക് പോന്നോണ്ട് നിന്ന വാടക വാടക ഇതാക്കിട്ട് നക്ക അവിടെ തന്നെ റൂം എടുത്തിട്ട്
ആ ആ ശരി എന്താ ജോലി ഹസ്ബൻഡിന്
അവര് കോടതിയില
എ ശ എന്റെ ഹസ്ബൻന്റ് സെട്രങ്ൻ്റെ പണിയാ
ഇത് പിന്നേ ഇതല്ല ക്ലർക്കല്ല പ്രൊസസർവർ പറയും എഴുതുന്ന പണിയോ ഇയാളെ ഹസ്ബൻറ് ഇയാളെ ഭർത്താവോ
സെൻഡറിങ്ങിന്റെ പണിയ
അങ്ങനെയാ പറഞ്ഞ ഞാൻ വിചാരിച്ചു എന്നോട് ചോദിച്ചതാ
ഐശരി ആ നിങ്ങള് ചായെല്ല കുടിക്കല എന്നിട്ട്
ചായ കുടിക്കാറില്ല
ഏ എന്ത വെള്ളം
വെള്ളം എന്നും കുടിക്കും ചൂടു വെള്ളായട്ട് ഇപ്പൊ വെള്ളം കുടിച്ചു അതിന് മക്കളെല്ലാം എണിച്ച് ഒന്നിച്ചേ കഴിക്കു ക്കും നേരത്തെേ കഴിക്കും
പാൽച്ചായ കുടിക്കല്
ചായന്ന സാധനമേ പിടിക്കൂല
അങ്ങനെ എന്താ പറ്റണ്ടിട്ടാണോ അതോ
ആ അത് പണ്ടേ നിർത്തി മക്കളും കുടിക്കൂല
ഏ
ആരുംകുടികുല്ല്യ ഇവിടെചായേവെക്കല്ല്യ
ഏഹ് പിന്നെനല്ലൊന്നുല്ല ആണ്ട് കുടിക്കെന്നെ നല്ലതോന്നല്ലറിയ
അത് പണ്ടെനിർത്തി പിന്നെ മക്കക്കും അത് ഒരു ശീലാക്കി വല്ലപ്പോഴെന്തെഗ് ഇവിടെന്നെങ്ങുംകുടിക്കുന്നെല്ലാതെ ഡെയിലികുടിക്കൂലപിന്നെ മക്കക്ക്പാലകൊടുക്കഅയി വൈന്നേരാർ രാവിലെയെകൊടുക്കല്ണ്ടായി അപ്പസ്കൂളിള്പോമ്പോം ബസ് വന്നും മോന് പ ക്കന്ന് ബസ്സിപോമ്പോറൗണ്ട് ക വട്ടത്ത്കറങ്ങുമ്പോ അപ്പന്നാക്കിസ്കൂള് ഇരുന്ന്വന്ന് വൈനാല് കൊടുക്കാനാക്കി
ആഹ് ശെരി
സാധാദോശയാഉഴുന്നദോശയാ ആഹ് എഹ് നീ മറ്റ ചൊ അരിയും തേങ്ങയുംഅതെല്ലാംഇട്ടല്ലേ ഒരാള്പൊടികലക്കിഅങ്ങനെയും ചൂടുന്നില്ലേ
ആഹ് ആഹ് ന്തര്യാട്ട് പൊടിപോലാവുമ്പോ പിന്നെന്താ പറയാസോഫ്റ്റ്ക്ക
ആഹ്ഒരാള്തേ തേങ്ങന്ന്ട് ചോറുംഅരിയും മാത്രം അരച്ചിട്ടുവാക്കും തേങ്ങേല്ല്ടുമ്പോകൊർച് ഞാനും തേങ്ങൊന്നുംഇടലില്ല്യ.
തേങ്ങന്തെങ്കിലുംവാങ്ങലന്നത്
തേങ്ങാഅല്ലവ്ടെണ്ടാവൂല ഇവിടെ കൊരങ്ങന്മാരണ്ട്ഇവിടെഇല്ല്യാ നമ്മള്തേങ്ങവാങ്ങും ഇപ്പ എത്രകിലോനഅമ്പത്തിആറ അഞ്ചാഅങ്ങനെന്തോആന്ന്തോന്നു
ആ
കൊറേവാങ്ങൂലരണ്ടുരണ്ട് അങ്ങനെവാങ്ങുകൊറേ വാങ്ങിയല് വെറുതേ അങ്ങ് പോവും വെച്ചിട്ട്മോശാക്കണ്ടാ ഉച്ചകേക്കെന്താ
ഉച്ചക്കെക്ക് ഞാൻ തീരുമാനിച്ചില്ല മീൻ എന്തെങ്കിലും വാങ്ങും.
ആഹ്
ഉം ഹസ്‌ബെൻഡ്‌ രാവിലെ പോവൂലാ
രാവിലെ പോവണ്ടാ നല്ലൊരു ഒമ്പത് മുക്കാല് അങ്ങനെല്ലാം പോയാതി പത്തുമണിക്കല്ലേ അടുത്ത അത്ര ദൂരൊന്നും പോവണ്ട.
ആ ഫുഡ്കഴിക്കാനുയിങ്ങോട്ട് വരണം
ആഹ് ഇന്ന് മന്തി കുക്കർമന്തിയാക്ക വിചാരിച്ചു
ആത് ശരി
അൻകു ഇഷ്ട്ടാ മക്കക്കു ഇഷ് ടർഫൻ
ആഹ് ശരി ആഹ് ആഹ്
അവിടെ വേറെന്താ
നാട്ടിലേക്ക് വരുവല്ലോ എന്നിട്ട്
ഏഹ്
നാട്ടിലേക്ക് വെരിയില്ല
ആര് ഞാൻ വീട്ടിപോവിയില്ലേന്നാ
ഏഹ്
ആ ഇനിയിപ്പം അടുത്തമാസം ഓണംലീവ് ഓണം ഇത് ഒണ്ടല്ലോ
അങ്ങനെ
ഓണ അവധി ഒണ്ടല്ലേ അപ്പംപ്പോവാ ഇപ്പൊപോയിട്ട് വന്നതാ സ്കൂള് തൊറക്കുന്നതിന്റെ തലേന്ന് വന്നതാ
ആഹ് ശരി ഹസ്ബന്റിന്റെ വീട്ടിലാരൊക്കെയെള്ളേ
ഹസ്ബന്റിന്റെവീട്ടില് ഹസ്ബ ഭർത്താവിന്റെ ഉമ്മ മാത്രം
ആഹ് അപ്പം നിങ്ങള് പോവുണ്ടോ ഈവം
ആഹ് ആഹ് ഇല്ല നമ്മ പിന്നെ പോ പോകുന്നുവെച്ചാ അങ്ങനെ അവധിയാ
ഒറ്റക്ക് നോക്കൂല്
ആഹ് പിന്നെ
വേറെ എന്താണ്
വേറെ
വെള്ളൊക്കെ പിന്നെ എങ്ങനെ വെക്കുന്നോണ്ട് ഉണ്ടാവല്ലോല്ലേ
അത് മറ്റേ ദിവസം മറ്റേ ഇതിന്റെതാ
കൊണ്ടല്ലാം
അല്ലതോ പിന്നെ നമ്മടെ ഗവൺമെന്റിന്റെ വെള്ളം വരുവല്ലോ ഓട്ടോമാറ്റിക് അതായിട്ട് കേറുവല്ലോ
ആഹ് ശരി
ആഹ്
ഒരു ചെവ ഒണ്ടാവില്ല
ഇല്ല ഇല്ല ഒന്നു ഇല്ല
എന്നാ ശരി
പിന്നെന്താ
പിന്നെന്താ വരാൻ
കൃഷിയൊക്കെ ചെയ്യ്തോ അവിടെ
ഇല്ലല്ല പക്ഷെ അതിനെ കുറിച്ച് ഒന്നും ഉണ്ടാവൂല അപ്പൊ പിന്നെ മതിയാക്കി
ഇപ്പ എല്ലാരും ഡ്രാഗൺ ഫ്രൂട്ട്ല്ലെല്ലാം ഒണ്ടാക്കുന്നേ
ആഫ് ആഹ്
ഇവിടൊന്നും പറ്റൂല കുരങ്ങ് വന്ന് എല്ലാം നശിച്ചി ക്കും ഒരു സാധനം പറ്റൂല
ഏ ഹ്
കൊരങ്ങാ ന്നർ ഞ്ഞാല് വെറുതെ ണ് ഒന്നും ഇല്ലെങ്കില് മേലെ വെള്ളതാക്കുന്ന ടാങ്കെങ്കും അതിന്റെ പൈപ്പങ്കും പൊട്ടിച്ചിട്ട് പോകും
ഹ ഹ
എത്ര സ്നേഹ ല്ല കൊരങ്ങുകൾ അവിടെ ല്
ആഹ്
എത്ര പ്രാവശ്യം ഇപ്പ രണ്ടു ഞാൻ വന്നിട്ട് രണ്ടു പ്രാവശ്യം എപ്പൊ നമ്മള് മുതലാളി യോട് പർട്ട് ശരിയാക്കലാ ഞമ്മള് ശരിയാക്കിയ നല്ല ഞമ്മല്ലല്ലോ ഒട്ടിക്കുന്നു വെറുതെ ആ പൈപ്പിന് ഊഞ്ഞാ ലാടും
ഏ ഹ്
നമ്മളെ നാട്ടിലെല്ലാം കൊരങ്ങനെ വളർത്താ അവിടെ എല്ലാരും ഫുഡ് കൊണ്ട് കൊടുക്കും ഇവിടെ അങ്ങനെല്ല ഇവിടെ മനുഷ്യന് മടുത്ത് അവരെല്ലാരും കാണാൻ പോകും തക്കാളിയും പഴോ മറ്റേ വ ഇതിന്റെ ഉള്ളില് നാഗ ഒരു നാഗത്തിന്റെ ഇതുണ്ട് അയ് ന്റെ ഉള്ളില് ഒരു പത്ത് മുപ്പത് കൊരങ്ങണ്ടാവും പക്ഷെ അതിങ്ങെനെ പുറത്തനിന്ന് വന്ന നാട്ടാരൊന്നും ഇതാക്കൊന്നും ഇല്ല തീർത്ത് ഞാനത് അത് ഞമ്മ മ വല്ലപ്പോഴും പോയി തക്കാളിയും ഇതെല്ലാം കൊടുത്ത് ശീലിച്ച മ്മ ഇവിടെ കാണുമ്പൊ മ്മക്ക് മടുപ്പ് വരില്ലേ?
ശ ശ ശ
ഞാൻ പറയൂ ആടെ എങ്ങനെ ഞാൻ പറിം ഇവിടുത്തേക്ക് വന്നോ ഇവിടെ അത്രയുണ്ട്
ട്ടം പോലെ ഉണ്ടാവൂ ല്ലെ
നമ്മളെ ഉപദ്രവിക്കൂല പക്ഷെ ഭക്ഷണത്തിന്റെ ഇതെല്ലാം കാണുമ്പോഴും വാതിൽ തുറന്ന് ട്ടാല് ഞാൻ ആദ്യം വന്ന സമെ ത്ത് പിന്നെ ഇന്ന് മുട്ടീം പഴോ എന്തോ പൈപ്പിന്റെ എന്തോ പണിയെടുക്കാൻ ആ പണിക്കാർ വന്നിട്ടുണ്ടായി അവിടെ ഇപ്പൊ ഞാൻ അവരു വാതിൽ തോർന്ന് പൂട്ടീന്ന് വച്ച് നോക്കുമ്പഴേക്കും എന്റെ മുട്ടീം പഴോമ്മ് എല്ലാം
ഓൽക്കും വേണ്ടേ മുട്ട തിന്ന അതോണ്ടായിരിക്കും
ആഹ്
ചിലപ്പം നല്ലോം കാട്ടും പഞ്ഞേക്കാം വീട്ട് കയറിയാണ്ട് ല്ലോ
ആ അതേ ഓരോട് ത്ത് കടുവയാണ് ഈ ഭർത്താവിന്റെ വീട്ടിന്റെ അടുത്തണ്ട് ട്ടോ ആന എർ ങ്ങും പിന്നെതാണ് അങ്ങോട്ടൊന്നും പോവാത്ത്
ഏ ശരി
എന്ന് വെച്ചാ ഇവർക്ക് ത് എന്തോ രാത്രി അന്നും മക്കളെല്ലാം ഇല്ലല്ലേ എന്നങ് പറ്റയ പിന്നെ ആശുപത്രിലൊന്നും പോവാന് രാത്രി പറ്റൂല ചെൽ പ്പം ആന ഇറങ്ങ്യലും
ആ
പ്രശ്നാ അത് നമ്മൾ രണ്ടും രണ്ട് ര മണിക്കൂർ രണ്ട് മണിക്കൂർ ദൂരാ
ആഹ്
അപ്പൊ നമക്ക് ശരിയാവൂല അവിടെ നല്ല തണുപ്പാണ്
ആ അത് ശെരി
മോക്കൊ ന്നും തണുപ്പ് പറ്റേ ല്ല
ആഹ്
ഇയാളെ വീട് അയ് ന്റെന്നെ അടുത്താണോ ഭർത്താവിന്റെ വീടിന്റെ ടുത്താണോ
അല്ല കൊർച്ച്‌ ദൂരം പോര് ണം
ആഹ് ന്ന്
സ്കൂൾ ലീവുള്ളപ്പം പോകും ഇടക്കിടയ്ക്ക്
ആഹ് ഇപ്പം എങ്ങും പോവൂല നമ്മൾ മഴക്കാലത്ത് ഇങ്ങനെ പോവൂല അതെയതെ കൊറച്ച് ഒരു നാല്- ബസ്സിൽ രണ്ട് മണിക്കൂർ പോണം അത് കഴിഞ് ട്രെയിനിലും പോണം രണ്ട് മണിക്കൂർ അപ്പൊ കൊറച്ച് ദൂരമുണ്ട്
ആഹ് ശെരിയാണ്
ഉം വേറെന്താ അങ്ങട്ട് ഇവിടെയൊക്കെ മഴ പെയ്താ വെള്ളം വരുന്ന സ്ഥലങ്ങളാണ്
ഇവിടെ ആ പ്രശ്‌നവില്ല പക്ഷെ നല്ല മഴ പെയ്താൽ ഇവിടെ- ഇപ്പൊ പൊട്ടലും ചീറ്റലും എല്ലാംമാണ്
ആഹ് ആ വയനാടാ ഭാഗത്തൊക്കെ മഴ പെയ്താലാണ് നമ്മക്ക് ഇങ്ങോട്ട് വെള്ള കേറല് ചാലിയറിൽ-
ഉം ആഹ് അങ്ങനെ അങ്ങനെ ഇപ്പ-
അപ്പൊ ഇവിടൊക്കെ വെള്ളം കേറും ആ വലിയ ഉരുള് പൊട്ടലിനൊക്കെ ഇവിടൊക്കെ വെള്ളം കേറി
വെള്ളം മാത്രാ മ ഇതെല്ലായാലും അങ്ങോട്ടൊക്കെന്നെയല്ലേ വരണെ എല്ലാരും ഇപ്പൊ അടെ- ഇവിടെയെല്ലാം അധികാളും വെള്ളത്തിൻ പരതല്ണ്ടന്ന് പറയുന്നെ കേക്കാം സത്യം അറിയില്ല അവര് വന്നാൽ സ്വർണ്ണെല്ലാം അതെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്ക-
ആഹ് ആഹ് ആഹ് ഓക്കെ